ഓ കേൾക്കണണ്ടേ
എന്തൊക്കിണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവിടുത്ത വിശേഷം
ഴ പെയ്തോണ്ടിരിക്ന്ന്
ഏ മയാണോ ഇവിടൊക്കെ നല്ല മൂടലില് നിക്കണ്‌ണ്ട് രാവിലെ നല്ല മഴേനു ആ അപ്പ കയ്ഞ്ഞ് ഒരു ഉച്ചന്റെ ശേഷം ഒരു തെളിവ്ണ്ടായിരുന്നു ഇപ്പ അയ്ച്ചക്കന്ന് മൂടി നിക്ണ്ട്
ഇവടെ ഇപ്പൊ പെയ്തോണ്ടേ ഇരിക്കുവാണ്
ഏ ശെരി ഇന്നലൊക്കെ നല്ല വെയില ഈ ഭാഗത്തെ കുടൊക്കെ ആ ഭാഗത്തെ കുടൊക്കെ എങ്ങനായ്നീ
ഇന്നലെ ഇന്നലെ ഇതേപോലെ മഴയായിരുന്നു ഇന്നലെ അങ്ങനെ വെയില് വലുതായിട്ട് ഇല്ലായിരുന്നു ഉം ഉഹ് ഉ
നമായ വെയിലേയ്നു
ആ ആ ഇനിപ്പ മഴ തൊടങ്ങിയെന്നാ തോന്നുന്നത് ലക്ഷണം കണ്ടിട്ട്
ഇപ്പൊ ചായൊക്കെ കു ചായൊക്കെ കുടിച്ചു
ഏ എന്താ കട്യൊക്ണ്ടാക്ക്യേ
കടി അങ്ങനെ ഉണ്ടാക്കലൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും സ്നാക്സ് ഉം ഉം ന്റെല് ഉം പിന്നെ കുക്കിങ്ങ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണോ
ആഹ് കുക്കിങ്ങൊക്കെ ചെയ്യല്ലേ
ഉം സ്പെഷ്യൽ ഐറ്റംസ്
ആഹ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കാണ്ട് സ്പെഷ്യലൊക്കെ ചെയ്യും ഇങ്ങളോ
ആഹ് നമ്മളും ചെയ്യാ ഉം
അയ് ശെരി എന്തൊക്കിണ്ടാക്കും ഇങ്ങള് ആഹ് പൊതിച്ചോറ് ഇണ്ടാക്കല്ണ്ട് ഇങ്ങള് ണ്ടാക്കല്ണ്ട
ഒണ്ട് ഒണ്ട് ഒണ്ട് പൊതിച്ചോറ് ആ പക്ഷേ ഇപ്പൊ ഒണ്ടാക്ക്യാലും പണ്ട് നമ്മള് സ്കൂ പോവുമ്പോ കൊണ്ടൊവുന്ന പൊതിചോറിന്റെ അത്രയും ആ ഒരു ടേസ്റ്റ് എന്ത ആ അമ്മമാര് കെട്ടി തരുന്ന പൊതിച്ചോറിന് വേറൊരു
ആഹ് ടേസ്റ്റ് ആണ്
ഉം എത്രൊക്കെ പറഞ്ഞാലും അമ്മമാര് ഇണ്ടാക്കുന്ന കറിടെ കൂട്ടേ
ആ അതന്നെ ഓര്ണ്ടാക്കി തരുമ്പോ അതൊരു രസാണ് മറ്റേ അമ്മള് തന്നെ ഇണ്ടാക്ക അമ്മള് തന്നെ കഴിക്കല്ലേ
അതെതെ അതെയതെ പക്ഷേങ്കില് അത് ആ ആ ഒരു ടേസ്റ്റ് അറിയണെങ്കിൽ ന നമ്മള് കല്ല്യാണം കഴിഞ്ഞ് വേറെ സെറ്റിലാവണം അപ്പഴേ നമ്മുക്ക് ആ ആ അമ്മമാരുണ്ടാക്കി തരുന്നതിന്റെ ആ ഒരു ഏ വ്യത്യാസം ആ ആ
ക്കണ്ടാക്കി
ഫുഡ് നമ്മുക്ക് വേണം മീൻകറിയും അവീല് സാമ്പാറ് അങ്ങനൊക്കെ
ഏ അത്‌ശരി ഇനി വൈകുന്നേരത്തിന് അതന്നെ ഇണ്ടാവോ രാത്രിക്ക്
ആ ഉച്ചക്ക് ആക്കുന്നത് തന്നെ നമ്മള് രാത്രില് കഴിക്ക
ആ ആ
അവടെ എങ്ങനെയാ പ്രത്യേകം തയ്യാറാക് ആന്നാ അങ്ങനെ തന്നെ
ഉം ഉം നിബന്ധനകളൊന്നുല്ല ആ രാവിൽത്തെതന്നെ അല്ലോ ആ ആ രണ്ടു നേരം വെക്കണന്ന്ള്ള നിബന്ധനൊന്നുല്ല
ഇല്ല ഇല്ല അപ്പൊ ആ ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒപ്പോള്ളോർക്കാണെങ്കി രാത്രി ആ ഉണ്ടാവും ആ
ഇതൊന്നും ത് വരെ ണ്ടായിട്ടില്ല ഉം ഉം
പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ രണ്ട് ഏത് നേരേം രാവിലത് തെ ഉണ്ടാക്കണം ഉച്ചക്കത്തെ ഉണ്ടാക്കണം പിന്നെ രാത്രിയില് ഫുൾ ടൈം കിച്ചൺ കിട്ടൂല എൽ ഇത ഉണ്ടാക്ക ഇന്ന അല്ല ഏറ്റവും ജോലി ക്ലീൻച യ്യോക്കെയാണ്
ആ അതന്നെ നിങ്ങെന്താ ഉച്ചക്ക് ഒന്ന് കടകൊക്കെ ചെയ്യോ
ഏതാ ഉച്ചക്ക് ആ ആ നമുക്ക് ക്ലാസ്സുണ്ട് ഓൺലൈൻ ക്ലാസ്സ് എടുത്തിട്ടുണ്ട്
ഏ അത് എന്താണ് ഓൺലൈൻ ക്ലാസ്സ് എടുത്ത് കൊട്കാ
ഓൺ ഗ്ലയ്സ് ഇപ്പത് ഞാൻ എടുക്കുവല്ല ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് എക്സാമിന് പി എസ് സി എക് സാമിന് പഠിക്കാൻ വേണ്ടിട്ട് ആ എടുത്തിട്ടുണ്ട്
ഏയ അയ്ശരി ആ അങ്ങനെ നോക്കുമ്പളോ ഒഴിവിണ്ടാവുമ്പോ അത് നോക്കാ നിക്കും
നോക്കും അതെ അതെ അതെ ഉം ഉം എക്സാമ് അടുത്ത മാസം
ഏ അത് പഠിച്ചു കഴിഞ്ഞോ
പഠിച്ചു കഴിഞ്ഞിട്ടില്ല അത് പി എസ് സിന്ന് പറഞ്ഞാ പഠിച്ച് കഴിയാൻ പറ്റത്തി ത്തില്ലല്ലോ ഇഷ്ടം പോലും ഉണ്ടല്ലോ അതെ ആ പഠിച്ചു കഴിഞ്ഞുന്ന് ഞാന് ആ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല
ഏ അത് ശരി വീട്ടിലാരൊക്കെണ്ട് ങ്ങട്ട്
വീട്ടില് മ് ചനുണ്ട് ഹസ്ബന്റ് മോൻ അത്രമേരേ ഉള്ളൂ ഉം മോൻ ഇപ്പ ഒന്നാം ക്ലാസ്സിൽ പഠിക്യാ
ഏ ശരി അവിടെ എടുത്തന്നെ സ്കൂള് ലാ
ആഹ അവിടെ ആഹ കൊറച്ച് ബസ്സില് സ്കൂൾ ബസ്സിലാ പോണത് ഉ
എൽ കെ ജി യു കെ ജി കഴിഞ്ഞപ്പോ ചേർത്തിയതായിരിക്കും
കഴിഞ്ഞിട്ട് പോന്നിലോട്ടായി
ആ അംഗലവാടി പോയിനോ
ആഹ് അഗൻവടി നമുക്ക് ഇവിടെ അടുത്ത് തൊട്ടട് ത്തുണ്ടായിരുന്നു അപ്പം ഇയാക്ക് രണ്ടര വയസ്സായപ്പോഴത്തേന് ആഹ പിന്നെ അഗൻവാടിലെ ടീച്ചർ ഇവിടെ വരു ആയിരുന്നു വരു അപ്പം അവര് വന്നടിക്ക് ഒക്കെ ചെയ്യുവായിരുന്നു അവസാനം നമുക്ക് ഇവിടെ അടുത്താ നമ്മുടെ വീട്ടിന്റെ അടുത്താ
ഭക്ഷണം കൊണ്ടു പോവലാ അതോ സ്കൂൾന്ന് വാങ്ങോ സ്കൂൾന്ന്
ഭക്ഷണൊന്നുല്ല
ഏ ഇല്ല
ഇല്ല ഇല്ലല്ല നമ്മള് കൊണ്ട് പോണല്ല
ഏ
ഉം ഉം
ഉ പ്രൈവറ്റ് ആയി പഠിക്ക
പ്രൈവറ്റ് ആണ് കെഐ സി സി സിലബസ് ആണ്
ആഹ ആഹ ആഹ് നിങ്ങളിപ്പോ ഇങ്ങടെ എത്രായി ജോയി നാ യിട്ട്
ഏതാ
നിങ്ങളിപ്പോ എത്രായി പി എസിക്ക് ജോയിനായിട്ടോച്ചയ
ഞാനിപ്പം കൊറച്ചു നാളായി
ഏ ശെരി ഉം ഉം
ആ ഇരിക്കുന്നു
അത് ശെരി
ഉം ഉം ഞാൻ ഡിഗ്രി കഴിഞ്ഞു
ഏ പിന്നെ എന്തെലും എടുത്തോ കോഴ്സ്
പിന്നാ പ്രെത്യേകിച്ചങ്ങനെ കോഴ്സ് ഞാൻ പിന്നെ ഡി ബി സിയക്ക് പോയി പിന്നെന്തായി പിന്റെ കോഴി അത് പഠിച്ചു പിന്നെ എന്തൊക്കൊക്കെയോ പഠിച്ചു ഹസ്ബൻ്റ് നാട്ടിലാണ് ഉം പിന്നെ പൂന്തോട്ടം ഒക്കെ ഉണ്ടോ വീട്ടില്
ആ ഇണ്ടേ ചെറുമട്ടത്തിലൊക്കെ ഉണ്ട് ആഹ് ചെറുമട്ടത്തിലൊക്കെ ഉണ്ട് പൂവിരുന്നതും
വിരിയാത്തത് എല്ലാം പുതി ഇപ്പൊ ഒരു പുതിയ സൈസ് ചെടികളോ ക്കെ ഉണ്ടല്ലോ എല ടൈപ്പ് എല ടൈപ്പ് അതൊക്കെ ആഹ് അതൊക്കെ വാങ്ങിട്ടുണ്ടാ
ആഹ് അങ്ങനത്തതൊക്കെ ഉണ്ട് വാങ്ങലില്ലാ അപ്പ ഈ ക്യാഷ് എടുത്ത് വാ ങ്ങൂല നമ്മള് ഇങ്ങനെ കാണുമ്പോ അവിടുന്നൊക്കെ അങ്ങനെ എടുത്ത് ആഹ്
ഉം ഉം അപ്പം നല്ല മനസ്സിന് നല്ല കുളിർമ തോന്നു അതൊക്കെ കാണുമ്പോ ചെടികള് നിക്കുന്ന കാണുമ്പഴേ
ഇങ്ങക്കുണ്ടോ
നമ്മുക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം കിളിച്ചു വരുന്നു ഉം നമ്മളിപ്പ വീട് വീടിങ്ങനെ പണി ആ പുതിയ വീടാണ് അപ്പം ഇനി എല്ലാം വെച്ച് ആ എല്ലാം വെ ച്ച് വരണം മറ്റേ ഇത് ഭൊകന്നില്ല ആ പിന്നെ ആഹ് ചെ ചെടി പോൽ ഇങ്ങനെ മരം പോലെ നിക്കുന്ന ക്രിസ്മസ് ട്രീ പോലെ
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ
ആ അതൊക്കെ ഇങ്ങനെ വെിച്ചിട്ടൊണ്ട് ഇനി കിളിച്ചു വരണം വീട്ടില് പാല്കാച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആറ് ആറേഏഴ് മാസാവുന്ന്
ഏ അത്ര ആയിട്ടുള്ളൂല്ലേ അപ്പൊ പുതിയ വീട് പിടുപ്പിച്ചുണ്ടാക്കുണുണ്ടോ ചെടികളൊക്കെ
അതെ അതെ നമ്മളെല്ലാം കൊറേശ്ശെ കൊറേശ്ശെ സെറ്റ് ആക്കുന്നതേ ഉള്ളു പ പച്ചക്കറി ആഹ് ഉണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് നമ്മടെ വെണ്ടക്ക ചീര ആ തക്കാളി പോയി തക്കാളി പോയി തക്കാളി കിളിച്ചിട്ട് ആ ന ഇട്ടിട്ട് കിളിപ്പിച്ച തക്കാളിക്കാത്ത് പക്ഷെ വലുതായിട്ട് പിടിച്ചില്ല നമ്മള് കേടായ തക്കാളി എടുത്ത് വലിച്ച് അവയ്യത്തോട്ട് എറിഞ്ഞ് അത് അവിടെ കിടന്ന് കിളിച്ച് അത് കിളിച്ചിട്ട് ഒരു നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നല്ലൊരു വലിയ ചെടിയായിട്ട് അതിനാത്ത് ഇഷ്ടമ്മാതിരി ത തക്കാളി അങ്ങ് പിടിച്ച് നല്ല വല്ല്യ തക്കാളി ഒത്തിരി പിടിച്ച് നമ്മള് വിത്തിട്ട് ഏ പിടിച്ചയിനാത്ത് വലുതായിട്ട് കിട്ടീല ഒന്നും
ഏ
ഉം തന്നെ വീണ് കിളിച്ചേനാത്ത് ഇഷ്ടം പോലെ ഏതാ
ഒന്നിൻ പിടിച്ചു കിട്ടാണ്ടറിയാം മണ്ണിലിത് പിടിച്ചിന്ന് റെഡി ആകണം
അതെ അത്
ഉ ഉ റെഡി ആവണം ചെടികളൊക്കെ ആയാലും അങ്ങനെ തന്നെയ ആണല്ലോ ഒന്ന് പിടിച്ച തെറ്റായ പിന്നെ അത് അങ്ങനെയാണ്
പോര് ഉ
വളം എന്തെങ്കിലും ഇട്ടെടുക്കലുണ്ടോ ചെടികൾക്കൊക്കെ
അങ്ങനെ പ്രത്യേകിച്ച് വള ഒന്നും ഇടത്തില്ല നമ്മൾ ഇവിടുത്തെ തന്ന പച്ച ചക്കറിയുടെ വേസ്റ്റ് ചാമ്പല് വെള്ളം അതൊക്കെ ഒഴിക്കാറ് കഞ്ഞിവെള്ളം
ആ ശരി
ങ്ങിയണ്ടല്ലേന്ന അതിന് വേണ്ടിയ ഒരുപാട് ഇല്ലോ
അല്ലേ
ആവശ്യത്തിന് എന്തെങ്കിലും പെട്ടെന്ന് പോയന്ന് എടുക്കാം പച്ചമുളക് അങ്ങനത്തെയൊക്കെ
ആഹ ആഹ മുരിങ്ങയിലേക്ക് ഉണ്ടോ
മുരിങ്ങയില ആ മുരിങ്ങയുണ്ട് അത് കാ പിടിക്കത്തില്ല കാ പിടിക്ക പിടിക്കത്തില്ല ഏലം ഏലക്ക എല കാ പിടിച്ചിട്ടില്ല ഇതുവരെ നമ്മള് വീട് പണി സമയത്ത് നമ്മളത് മുറിച്ചായിരുന്നു മുറിച്ചിട്ട് അത് പൊട്ടിക്ക വരുന്നുണ്ട് അത് മുന്നേ നിന്ന് സമയത്തും ആ കായ അങ്ങനെ പിടികും പിടി പിടിച്ചിട്ടില്ല
ഏ ശരി മ് മ്
അതിന്റെ എല്ലാം പിച്ചി നമ്മള് തോരൻ ഒക്കെ ആക്കാറുണ്ട് നല്ലതല്ലേ ലെ എലെ തോരൻ നമ്മളത് അത് ലപിച്ചിട്ട് നമ്മള് കെ അത് എണ്ണക്കത്ത് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഏ വേവിച്ചിട്ട് വേവിച്ച് ഇത് അല്ല ഇതെല്ലാം കൂടെ ഞാൻ ഇടും തേങ്ങയും മഞ്ഞപ്പൊടി ഉപ്പും സവാള അരിഞ്ഞിട്ടിട്ട് ഇതെല്ലാം പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് ഞരടി ഏ ഞരടി കടു പൊട്ടിച്ചിട്ട് ഇതിട്ട് അടച്ച് ആ അടച്ച് അടച്ച വെച്ച് വേവിക്കും അങ്ങനെ എടുക്കും മോനൊക്കെ ഇഷ്ടാവാ അത്
ആ അങ്ങനത്തെൊക്ക ആയ പിന്നെ വല്ലാതെ കറിന്റെ ആവശ്യമൊന്നും വരുന്നി ല്ല
ആ ഇലക്കറികളൊക്കെ പുള്ളി അവൻ തിന്നളു സാാരണ ചില പിള്ളേരെ കഴിക്കാറ കഴിക്കത്തില്ലല്ലോ അ ചീരാ മു എല അതൊക്കെ ഇഷ്ട ആ ഓക്കെ ഓക്കെ ഓക്കേ ഓ ഓ